ഹലോ ആ കേൾക്കുന്നില്ലേ
എന്ത കെടക്കാണോ
ആ അതെ കെടക്കാണ്
രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കുട്ടിയെ ഒറക്കി ഇപ്പൊ കെടക്കാണ്
അത് ശരി പിന്നെ ഞാനിവിടെ കെടക്കെന്നാരുന്നു പിന്നെന്താ അവടെ മഴയൊണ്ടോ
ഇല്ല ഇന്നിപ്പം മഴയൊന്നും പെയ്തിട്ടില്ല ഇന്നലൊക്കെ നല്ല മഴയിണ്ടാരുന്നു
ആ ഇന്നലല്ലേ ഇപ്പൊ നമ്മള് എവിടോ ഒരാൾ ഇടിമിന്നലേറ്റ് മരിച്ചൊരു വാർത്തെക്കെ കണ്ടിര്ന്ന് ഒരു കുട്ടിയാന്ന് തോന്നുന്നു എന്ക്ക് കറക് റ്റ് അറിയൂല ആ വാർത്ത കണ്ടിരുന്നു അപ്പം ഭയങ്കര പേടിയാണല്ലെ മഴയായാലും പേടിയാണെന്ന് പറഞ്ഞ പോലെ ഇടിമിന്നലും തൊക്കെ വരുമ്പൊ നമക്ക് ഭയങ്കര പേടിയാണ്
കേട്ടത് മാറിയതാരിക്കും ഇന്നലെ ഒരു കുട്ടിയല്ല നാല് കുട്ടികളാണ് മരിച്ച
ആ അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ കേട്ടിട്ടിള്ളത്
നാല് കുട്ടികൾ മൊത്തം അവര് ഏഴ് പേര് ആ ഏഴു പേര് അവിടൊരു വ്യൂ പോയിന്റിണ്ട് അങ്ങ്ട്ട് പോയതായിരുന്നു അപ്പം ആഹ് ആഹ് ആഹ് ആ സമയത്ത് ഏഴ് പേർക്കും ഒരുമിറ്റ് ഒരുമിച്ച് ഇടിമിന്നലേറ്റു ഏഴാളും ചെതറിക്കിടക്കായിരുന്നു അപ്പ ആ വ്യൂ പോയിന്റിലേക്ക് ആ സമയം അങ്ങോട്ട് വന്ന രണ്ടാളുകളാണത് കണ്ടത്
അപ്പൊ കണ്ടപ്പൊ ഒരു ആറാളുകൾ അങ്ങനെ ചിതറി കിടക്കണതാണ് കണ്ടത് അപ്പതന്നെ തൊട്ടടുത്തുള്ള ആ ചായക്കടയിൽ പോയി പറയുകയും അവിടുള്ള വണ്ടിയില് ഓരോരുത്തരായിട്ട് കൊണ്ടോവുകയും അങ്ങനെ ആറ് പിന്നെ ആംബുലൻസ് ഒക്കെവന്ന് ആറു പേരെയും കൊണ്ടോയി അപ്പൊ അതില് ഉം ഏകദേശം അപ്പതന്നെ അവരുടെ ശരീരത്തിലൊക്കെ തണുപ്പ് ഓടി ഏ ജീവൻ പോവാന്നുള്ള ആ ഒരു ഇതിലന്നേര്ന്നു അപ്പൊ
ല്ലേ പ്രതീക്ഷിക്കാത്തോരോ മരണങ്ങൾ
അതെ നാലാള് മരിച്ചു പിന്നെ രണ്ടാളേല് ഒരാൾക്ക് വലിയകൊഴ ഇല്ലായിരുന്നു ആള് കണ്ണ് തൊ ർന്നു ഉണർന്നന് ശേഷം ആണ് ഞങ്ങള് ആറാളല്ല ഏഴ് ആളാണ് ള്ളത് തെന്ന് പറഞ്ഞത് അപ്പോ അവിടെ പോയി തെരഞ്ഞപ്പോ ഏഴാമത്തെ ആള് അവര് നിന്ന് നിന്നീന്ന സ്ഥലത്ത് നിന്ന് താഴെ അതായത് ഒരു മു മുപ്പത് മീറ്റർ താഴെ താഴത്ത് നിന്നാണ് മു ഏഴാമത്തെ ത്തെ ആളെ കിട്ടിയത് അപ്പോ അത് ഈ ഇടിമിന്നല് ഏൽക്കുന്ന സമയം വേണംന്നുണ്ടെങ്കിൽ ഇടിമിന്നലേറ്റ് താഴെ
അതായിരിക്കാം ഇടിമിന്നലിന്റെ ശക്തി കൊണ്ട് എന്താലേ പെട്ട ട്ടന്നുള്ള മരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിപ്പോയി ചെറിയ കുട്ടികളാന്ന് തോന്ന്ന്നൂലേ
ആ അതെ ചെറിയ മക്കളാണ് ഇപ്പോ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളാണ് എക്സാമൊക്കെ എഴുതിയാണ്ട്
എന്താണ് അവസ്ഥക്കെ ഉം വല്ലാത്തൊരവസ്ഥ തന്നെ ആയിപ്പോയി
ഉം അതെ അതെ ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തി
ആഹ് അതുപോലെ ഞാനിപ്പോ നിന്നോട് പറയാൻ നിക്കല് ഇന്ന് ഈ സ്വർണ്ണ ത്തിന്റെ വില കണ്ടോ
ആഹ് അതും കണ്ടു ഒരറ്റടിക്കന്ന് ആഹ് പതിനായിരത്തി സംതിങ് വരെ
ആഹ് ആഹ് പ പതിനായിരത്തി ത്തി എത്രയോ കൂടിട്ടുണ്ട് ഞാൻ പറയുവാ അത്ര കൂടണെങ്കില് നമ്മളിപ്പോ സാധാരണക്കാര് ഇപ്പോ മക്കളെ കെട്ടിക്കാനുള്ളവരും അങ്ങനെ ഇപ്പോ എത്രയോ ആളുകൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മക്കൾക്ക് കൊടു ക്കണം അതായത് സ്ത്രീധന മായിട്ടല്ല സ്വന്തം മക്കളോടുള്ള സ്നേഹത്തില് അല്ലെങ്കിൽ അവർക്ക് ണ്ട് നടക്കാൻ ആഹ് ഭംഗി കാണാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത ഒരു മാല എങ്കിൽ മാല കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ ഉണ്ടാവും അവർക്ക് അവർക്ക് ഒരു മാല പോയിട്ട് ഒരു മോതിരം വാങ്ങാൻ പോലും കഴിയാത്ത അത്രയും റേഞ്ചിലാണ് ഇപ്പോ സ്വർണത്തിന്റെ വില പോകുന്നത്
അതെ അതെ ഇനിയിപ്പോ ഞാനിപ്പോ ഇന്നൊരു ജ്വല ഞാനിപ്പോ ഇപ്പോ ഒരു ജ്വല്ലറിന്റെ ഒരു പരസ്യത്തി ഒരു ഇതില് കണ്ടു ഒരു ഇൻസ്റ്റഗ്രാം പേജില് കണ്ടതാണേ അതില് അവര് പറയുന്നുണ്ട് ഇനിയിപ്പോ സ്വർണ്ണത്തിന്റെ വില ഇനി മുതൽ അങ്ങോട്ട് കൂടുക തന്നെയാകും ചെയ്യാ ഏകദേശം രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് വരെ കൂടുമെന്ന് അവര് പറയുന്നു അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കില് ഇനിയൊന്നും ആർക്കും സ്വർണം വാങ്ങാൻ കഴിയില്ല അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു പ്രഖ്യാപന മുണ്ടായിരുന്നു ഒരു കൊല്ലത്തേക്ക് ഇനി ആരും സ്വർണം വാങ്ങരുത് അതുപോലെ നമ്മുടെ ക്ലാസ്സുകള് ക്കെല്ലാം ഓൺലൈനിലേക്ക് മാറ്റണം ജോലികളെല്ലാം വർക്ക് ഫ്രം ഹോം ആക്കണം എന്നൊക്കെ ഒരു ന്യൂസ് കണ്ടിരുന്നു അപ്പോ അപ്പോ അതെന്തിന് വേണ്ടി എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ പുറം രാജ്യങ്ങളില് ഈ യുദ്ധ
യുദ്ധത്തിന് ആഹ് യുദ്ധത്തിന്റെതായി ട്ട് നമുക്കും ബാധിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല അത് തന്നെയാണല്ലോ ഇപ്പോ ഈ സ്വർണത്തിന് ഇപ്പോ ഒറ്റടി ക്ക് പതിനായിരം സംതിങ് കൂടണമെങ്കില് അത്രയും ബുദ്ധിമു ട്ടും ആഹ് അത്രയും സാമ്പത്തിക മാന്ദ്യം അവിടെ ഉണ്ടായിട്ടാണല്ലോ ഇത്ര പെട്ടെന്ന് അവിടെ സ്വർണത്തിനൊക്കെ വില കൂടുന്നത്
ആഹ് അതെ അതെ
കാരണം അതുപോലെ എത്രയോ പ്രവാസികളാ നാട്ടിലോട്ട് പോന്നത് ഈ എന്താ യുദ്ധം യുദ്ധം കാരണം എത്രയോ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇനി അവര് നാട്ടിൽ വന്നട്ട നാട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ അതും ഇല്ല കാരണം നമ്മുടെ നാട്ടിലുള്ളവരന്നെ ജോലി ഇല്ലാതെ നടക്കുകയാണ് യുദ്ധം നാട്ടിലും ബാധിച്ചല്ലോ ഗ്യാസിന്റെ പ്രശ്നങ്ങളായാലും ഇപ്പൊ ഗ്യാസിന്റെ ഏജൻസിയിലെ അല്ലെങ്കിൽ ഗസിന്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ജോലിയില്ല ഇപ്പ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആഹ് ദിവസം ഒരു അഞ്ഞൂറ് രൂപക്കില ജോലിയും കൂടി എടുക്കാൻ കഴിയുന്നില്ല കാരണം ഗ്യാസില്ല അത് കൊണ്ടുപോയി കൊടുത്താനല്ലേ അയിനല്ല പേമെന്റ് ആവു അവർ ത് ട്ടുള്ളൂ അപ്പൊ അവളങ്ങനെ പറയുന്നുണ്ട് ഡെലിവറി ആവാനായിട്ടുണ്ട് അപ്പൊ ഭസ്താവിന് ജോലിയും കുറവാണ് അപ്പം ഈ ഒരവസ്ഥ ആലോയ്ക്കുമ്പോ പേടിയാവാന്നുള്ള രീതിയില്
അഹ്
തൊക്കാലൊയ്ചൊമ്പൊ പേടി തന്നെയാണ്
എന്താവും എന്നൊന്നും പക്ഷെ എന്താണ് നമുക്ക് യുദ്ധൊക്കെ വേഗം അവസാനിച്ച് എല്ലാം പഴയ രീതിയിലേക്ക് വരാനും വേണ്ടി പ്രാർത്ഥിക്കാം
അതെ അതെ അതപലി പ്രസവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ സ്ത്രീകളൊക്കെ എൻജോയെയ്ത് ആഹ് സന്തോഷത്തോടെയാണ് പ്രസവിക്കുന്നത്ന്നുള്ളൊരു പ്രസ്താവന കേട്ടിരുന്നോ
ആഹ് അതെ അതെ കേട്ടിരുന്നു
ആഹ് അതൊക്കെ ആലോചിക്കുമ്പോ നമ്മളുമ്പ പ്രസവം കഴിഞ്ഞ സ്ത്രീകളാണ് നമുക്കത് അത് എൻജോയ് ചെയ്യാൻ ക പറ്റുന്നരു കാര്യമല്ല അത് അതായത് നമുക്ക് കുട്ടികളെ ഇഷ്ടാണ് പ്രസവകാലൊക്കെ നമ്മൾന്ത് ചെയ്യും പക്ഷെ ആഹ് പ്രസവിക്കുന്ന സമയംന്ന് പറഞ്ഞാൽ ആർക്കും എൻജോയ്മെന്റ്ണ്ടാവില്ല കാരണം നമ്മള അത്രയും വേദന സഹിച്ച് ഒരു ശരീരത്തിന് താങ്ങാവുന്നതിന്റെ എത്രയോ ഇരട്ടി വേദന സഹിച്ചാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടു ക്ക്ന്നത് അതിനൊക്കെ ഇങ്ങനെ ഇത്രയും പരിഹാസ രൂപത്തിൽ പറയുമ്പോ അത് ഒരു സ്ത്രീക്കും കേട്ട് നിൽക്കാൻ കഴിയിൂല്ല
അതെ അതെ
ആ പ്രസ്താവനയോട് എന്താ നിങ്ങൾക്ക്ന്താ പറയാനുള്ളത് ആള് പറഞ്ഞ പ്രസ്താവനയെ കുറിച്ച്
അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഒരു പ്രസവം എന്നത് ഞാനത് ഓഹ് ഒരു പ്രസവം കഴിഞ്ഞ ഒരാളായത് കൊണ്ട് പറയണെ ആഹ് ഒരു സമയത്ത് സ്ത്രീ ശാരീരികമായും മാനസികമായും എല്ലാ മ
ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആഹ് അതുമല്ല നമുക്കപ്പോ എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യും നമുക്ക് നമ്മുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാ കുഞ്ഞിനെ നമുക്ക് ജീവനോടെ വേണം നമ്മൾ നമ്മളന്നെ മരിച്ചു പോകന്നുള്ളരു ചിന്തയിലാണ് നമ്മൾ അവിടെ പോവ പ്രസവ ഓരോ സ്ത്രീയും പ്രസവത്തിന് കേറ മരണം മുന്നിൽ കണ്ടോണ്ടാ ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിതം ആ ഒരു ചിന്തയിലാണ് അപ്പൊ അവിടെ നമ്മൾ എവിടെ എൻജോയ്മെന്റ്യ്യും എവിടെ നമ്മൾ എൻജോയ് ചെയ്യും പിന്നെ ഈ പറയുന്ന ആളുകൾ ഒന്നും ഈ എത്ര കണ്ട് പ്രസവ വേദന ഉണ്ട് പ്രസവം എന്നാൽ എന്താണ് ഏഹ് അതൊന്നും അതിനെ കുറിച്ചൊന്നും ഒരു ബോധ്യവും ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്
അതെ അതെ വളരെ ശരിയാണ അത്
ഉം
പിന്നെ ഒരു അമ്മയാവുക എന്നത് ഒരിക്കല ഒരു ഈ പറയുന്ന ആളുകൾക്കൊന്നും അങ്ങനെ മണെ അങ് അങ്ങനെ ച്ചി ഇതൊക്കെല്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെ പറയുന്നത്
ക്കൊന്നും അതിന്റെ രു സീരിയസ്നെസ്സ് അറിയാൻഞ്ഞിട്ടായിരിക്കും
ആഹ് ചെ
പക്ഷെ ആ പറയുന്ന ആളുകൾക്കും മക്കളും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അഹ് അത്ര അത്രള്ളു ചെല ആളുകൾ അങ്ങനെയാണല്ലോ പ്രസവൊന്നും അത്ര എല്ലാവരും പ്രസവിക്കുന്നത് അല്ലേ പണ്ടത്തെ ആളുകൾ പത്തെണ്ണം പ്രസവിച്ചില്ലേ അതി ഒന്ന് പ്രസവിച്ചപ്പോ തന്നെ എന്തിനാ ഈ കാട്ടിക്കൂട്ടിണെ ആ രീതിയിൽ പറയല്ലോ അതുപോലെപ്പോ പ്രസവ സമയത്ത് പ്പോ നമ്മളോട് ഡോക്ടേഴസ് റസ്റ്റ് പറഞ്ഞാൽ എന്തെല്ലാം പറയാറുണ്ടാവും അതോള മടിയൊണ്ടാണ് കളവ് പറയാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അത് ഏയ് അതൊക്കെ എല്ലാവരോടും പറയും അതൊന്നും റസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ആറസ് ഇങ്ങനെ എടുത്ത് നിന്നോ ന്നാ ലാസ്റ്റ് അൻക്ക് ഓപ്പറേഷൻ ആണ് ചെയ്യാ അങ്ങനെയുള്ള പരിഹാസ രൂപങ്ങൾ കുറ കേട്ടാ പരിഹാസ വർത്തമാനങ്ങൾ നമുക്ക് കുറ കേൾ ഈ വയറ്റിലുള്ള സമയത്ത്
അതെ പിന്നെയിപ്പോ ഇനിയിപ്പോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് പ്രസവം കഴിഞ്ഞത് എന്നുണ്ടെങ്കില് അത് ചിലർ പറയോളും വേ വേദന അറിയാതെ പ്രസവിച്ചതല്ലേ
ആഹ വേദന സഹിക്കാതെ പ്രസവിച്ചത് അതുകൊണ്ട് മക്കളോട് സ്നേഹം ഉണ്ടാവൂല്ല വേദന അറിഞ്ഞി പ്രസവിച്ചാലേ മക്കളോട് സ്നേഹം ഉണ്ടാവുള്ളൂ പക്ഷെ പ്രസവത്തിന്റെ വേദന നമ്മള അപ്പൊ സഹിച്ച് അപ്പൊ അത് തീരുന്നു അതും സഹിക്കാൻ കഴിയുന്ന വേദനയാണെന്നല്ല പക്ഷെ ആ ഓപ്പറേഷന്റെ വേദന കാലാകാലം നട്ടിലിനുള്ള സൂചിയുടെ വേദനയൊക്കെ കൊണ്ട്ങ്ങ് നടക്കണം
ആഹ അതെ അതെ വളരെ ശരിയാണ്ത്
അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എല്ലാവരുടെയും പൂതി ഇത് വെറുതെ എങ്ങെ ഒന്ന് കീറി മുറിച്ച് അത്ര ഇല്ലേ ഉള്ളൂന്നാണ് പക്ഷെ ആ വേദന കാല ആ വേദന വെച്ചിട്ട വേണം ഈ ചെറിയ കുട്ടിക്ക് പാല് കൊടുക്കാനും അതിനെ ശുശ്രൂഷിക്കാനും എന്തെല്ലാം ചെയ്യണം ആരൊക്കെ കൂടെണ്ടന്ന് പറഞ്ഞാലും ഒര അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണ്ടേ
അതെ വളരെ ശരിയാണ് ചെലപ്പോ ചില രാത്രികളിലൊന്നും കുഞ്ഞുങ്ങള് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ വരാം ഞാനൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആ അതെ എൻ എൻറെ മകളൊന്നും ഒരു ആറേഴ് മാസം വരെ രാത്രി തീരെ ഉറങ്ങാത്ത കുട്ടി ട്ട്യായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ശരീരം മുഴുവൻ വേദന രാത്രി ഒരു രാത്രിയാണ് നമുക്ക് സാധാരണ ഉറക്കം വരുന്ന സമയം
ആ സമയത്ത് കുഞ്ഞുങ്ങള കരച്ചിലും അ അങ്ങനെയാണ് അധിക സ്ത്രീകളും ഡിപ്രഷനിലോട്ട് പോകുന്നത് മാനസികപരമായൊന്ന് ആരും സ പ്പോട്ട് ചെയ്യാനൊന്നും ആരുും ഇല്ലെങ്കില് താനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് പിന്നെ പിന്നെ പിന്നെ ആ സ്ത്രീ അപ്പൊ പോയും വരും ആളുകൾ കുറ്റപ്പെടുത്താണ് ഓ ഓക്ക കുട്ടിനെ നോക്കാൻ അറിയൂല ആ കുട്ടി കരയന്ന് കണ്ടില്ലേ പാല് കൊടുക്കാഞ്ഞിട്ട ആ ഒരു രീതിയില് സപ്പോർട്ട് ചെയ്യാതെ ബുദ്ധിമുട്ടിക്കുന്നവരും ഉണ്ട്
അതെ അതെ
ന്നാ ഞാൻ വിളിക്കാംട്ടോ ഇൻക്ക് ഇവിടെ ഒരാള് വന്നിട്ട് ണ്ട് ശരി എന്ന